ഹലോ
നമസ്കാരം
നമസ്കാരം എന്തോക്കെ വിശേഷങ്ങൾ
സുഖമായിട്ട് പോന്നു
ഉം ഉ
എന്താണ് അവിടുത്തെ വിശേഷം
എന്താണ് സുഖം അങ്ങനെ പോകുന്നു എല്ലാരും സുഖമായിട്ട് പോകുന്നു
ആഹ
എന്താണ് കുട്ടികളൊക്കെ എവിടെ
കുട്ടികളൊക്കെ കളിക്കാൻ പോയിന
മം ഉ
മ് ന്ന് മഴ യൊന്നുല്ലല്ലോ അപ്പൊ പൊറത്തിറങ്ങി പോയീണ്
പൊറത്ത് കളിക്കാൻ പോയതാ
ആഹ് പൊറത്ത് കളിക്കാൻ പോയിണ് അകത്തിരുന്നാ ഓൽക്ക് ഫോൺ വേണം അപ്പൊ അയ്‌ന് പൊറത്തെറങ്ങി പോയതാ പോയതാ
ചായൊക്കെ കുടിച്ചോ
ഓ ചായ കുടിച്ചു ഞാനിപ്പങ്ങനൊരു വൈക്ക പോയി വന്നതാ അപ്പൊങ്ങന ചായ കുടിച്ചാണ്ട് ഇവിടെ ഇരിക്കാ
എവിടെ പോയാരുന്നു
ഞാൻ അക്യൂപങ്ചർ പറഞ്ഞ ചികിത്സക്ക് പോയതേന്
മ് എന്താണ് അസുഖന്തെ
അസുഖായിറ്റല്ല ങ്ങനേ കയ്‌ക്കും കാലിനൊക്കെ തരിപ്പാണ്
തരിപ്പ് കൈനും കാലിനൊക്കെ ന്നാലും ന്തേം സാധനം കുറചച്ച് നേരം കയ്യിൽ പിടി വച്ചാലൊക്കെ കൈ്യൊക്കെ തരിപ്പാ കൊറച്ച് ടൈം ഇങ്ങനെ തരിച്ച് ന്ക്കും പിന്നെ കുറച്ച് കയിഞ്ഞ ആട്ട്മാറും
എന്താണെന്നിട്ട് പോയിട്ടിപ്പോ മാറ്റണ്ടോ
ആഹ് അയ്ല് ഇപ്പം കൊറചാലയിട്ടുള്ളു പോകൽ തൊടങ്ങിട്ട് മാറ്റണ്ട് പിന്നെ മര്ന്നൊന്നും കുടിക്കണ്ട അയില് മര്ന്നുകളൊന്നുല്ല
ആഹ് ആഹ് മരുന്നൊന്നുല്ലാത്ത ചികിത്സയാണ് ലേ
ആഹ് ചെറിയൊരു സൂചിങ്ങനെ കുത്തി വെക്കാ നമ്മളെ ശരീരത്തില് നമ്മളെ വേദന ഇള്ളെ സ്ഥല കയ്യിനും കാലിനൊക്കെ
ആഹ് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞ് കേക്കാം
മ് അപ്പയ്ല് മരുന്നൊന്നും കുടിക്കണ്ട മ
ഇപ്പം മര്ന്ന് ച്ചിട്ടാണല്ലോ അസുഖം വെരുന്നത്
ആഹ് മരുന്ന് കുടിച്ച്
സൈഡ് എഫക്റ്റ് കൊണ്ടാണല്ലോ അസുഖങ്ങള്
കൂടി വെര്ണെല്ലേ അതന്നെപ്പോല് മരുന്ന്മ്മ ക്ക് തര്ണ്ട് റഞ്ഞ്ട്ടല്ല മര്ന്ന് രോഗം മാറാള്ളതല്ല തെര്ണത് വേറ രോഗം ണ്ടാവാള്ള തര്ണത് നാണല്ലപ്പൊ
അലോപ്പതി ഫുള്ളാ ഓരോ അസുഖം നമ്ക്ക് അസുഖം മാറ്അല്ലേ അസുഖം കൂടിക്കൂടി വരും
മരുന്ന് കുടിക്കുമ്പോ കിഡ്ണിക്ക് ബാധിക്കും ന്നാപോല് കിഡ്നീന്റെ ഇത് നോക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പറയല്ലോ മരുന്ന് കുടിക്കുമ്പോ തന്നെ ഇതില് മരുന്ന് ഒന്നും കുടിക്കണ്ട തില് നമ്മള് പാൽ ല് പാല് ഉൽപന്നങ്ങളോ അങ്ങനത്തെ അതേപോലെ ആഹ് പാല് പറ്റൂല പാൽപ്പൊടി അങ്ങനത്തെ പിന്നെ പേസ്റ്റ് പറ്റൂല വേറെതും പേസ്റ്റ് പറ്റില്ല ഓലതീന്നൊരു പേസ്റ്റ് തരും പൽപ്പൊടി അതിനോട് പല്ലേക്ക അതേപോലെ നേരത്തെ കെടക്ക ഉറങ്ങിയാലും ഉറങ്ങില്ലേലും നേരത്തെ കെട ക്കണം നേരത്തെണീക്കണം
മ് മ്
പിന്നെ പ ത തെ തെളപ്പിച്ചാറിയ വള്ളാന്നും കുടിക്കാൻ പറ്റൂല പച്ചവെള്ളം പിന്നെ ഭക്ഷണംക്കെ എല്ലാം കഴിക്കാ അമ്മുക്ക് ക്ഷീണം ഉണ്ടാവുമ്പം കെടക്കാം ദാഹിക്കുമ്പോം വെള്ളം കുടിക്ക മിതമായ രീതിയിലെല്ലാം ഇണ്ടാവും
ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാതെ
ക്കാൻ പറ്റൂല അങ്ങനെ
ചവച്ചരച്ച് കഴിക്കണം ഞാനും അതിന്റെ ട്രീറ്റ്മെൻ്റെന്നെ ചെയ്യല് വേറെ അലോപ്പതിന്നും കാണിക്കല്ല
ആ നിങ്ങളെത്ര ആയി ചെയ്യല് തൊടങ്ങിട്ട്
ഞാന് കാണിക്കലൊടുത്തിട്ട് നാലഞ്ച് നാലു വർഷൊക്കെ ആയി ഓരോ അസുഖണ്ടാവുമ്പോ അ അപ്പൊ പോവും അപ്പൊ ഒരു മാറ്റണ്ടാവും പിന്നെ എന്തെങ്കി ഇണ്ടാവുമ്പോ പിന്നെ പോവും അല്ലാതെ സ്ഥിരായിട്ട് അങ്ങനെ പോവുല്ല എനിക്കിതേമാതിരി കൈ ക്ക് വേദനായിട്ടെ ഞാൻ കാണ ക്കാൻ പോയി അപ്പൊ അത് മാറി
അതില് പോയിട്ട് മാറ്റണ്ടോ
ഓ അയില് പോയിട്ട് മാറ്റണ്ട് പിന്നെ അത് റെഡി ആയി പിന്നെ കുറെ കഴിഞ്ഞപ്പം പിന്നെ കൈക്ക് തരിപ്പ് വന്നപ്പോ കാണിക്കാൻ പോയി
ഇപ്പൊ എല്ലാർക്കുള്ളനല്ലേ ഈ തരിപ്പ്
ഉം രക്തയോട്ടം കുറഞ്ഞിട്ടാണ് ന്നൊക്കെ പറഞ്ഞേക്കാം എന്താണറിയില്ല
എല്ലാവർക്കും ഉണ്ട് പറയുന്ന എല്ലാവർക്കും തരിപ്പ്ന്നെ കൈക്കും കാലും തരിപ്പ് രക്ത കുറവുണ്ടായിട്ടണോ
രക്കോട്ടംനടക്കായിട്ടു എന്താണവോ
രക്തക്കുറവ കൊണ്ട് ഇണ്ടാവണണാവലെ രക്ത കൊറവോണ്ട്
ജനങ്ങളൊക്കെ പ്പം രക്തക്കുറവുണ്ടായാല് ക്ഷീണും വേദനൊക്കെ ഇണ്ടാവുവല്ലോ
ഉം
എന്തന്നറിയില്ല ഏതായാലും എനിക്കും അവിടെ അക്കി പങ്ചറിൽ തന്നെ ഞാനും കാണിക്കലൊക്കെ എനിക്കും മാറ്റകെ ണ്ടവലുണ്ട് വേറെ ട്രീറ്റ്മെന്റന്നും നടത്തില്ലോ
ആ പനി വന്നാലും എന്തന്നാലുംക്കെ അവിടെന്നെ കാണിക്ക പിന്നെ
ഉം പനി വന്നാലും അങ്ങോട്ട് പോയിയോക്കും പിന്നെ അങ്ങനെ ഇപ്പഴൊന്നുംല്ലല്ലോ നമ്മള് എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടില് ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ അങ്ങനെയൊക്കെ നോക്കും പനിക്ക് നല്ലതാണ്
ഒരേവിശ്വാസാണ്
ഉള്ളി തെളപ്പിച്ച് കുടിക്കുക ചെറിയുള്ളി ഒരു ഗ്ലാസ് വെള്ളം
ഉം
പനിക്ക് നല്ലൊര് അത് നല്ലൊരു മരുന്ന തന്നെ മരുന്നായിട്ട് നമ്മള് കഴിക്കണം നമ്മളെ വീട്ടിലിള്ള
ആ കഴിച്ചാ മതിലേ കരിക്കും വെള്ളോക്കെ നല്ലതാണല്ലോ അല്ലേ
ഉം ചെറിയ ഉള്ളി തിളപ്പിച്ച് കുടിച്ചാ മതി പനി വരുമ്പള് നമ്മളെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാന് നമ്മളെ ശ് ന്റെ ചൂട് നല്ലൊര്
അത് പ്രതിരോധ ശേഷി കൂട്ടാള്ളതാണോ
ഉം മ്മള പനി കൊറയാനള്ള പനി ഇല്ലാത്തപ്പളല്ല പനി ഇള്ള പ്പനമ്മള പനി കൊറയാന് കുടിക്ക്
ആഹ്
ചെറിയ ഉള്ളി നല്ലോണം വെള്ളത്തില് തളപ്പിച്ച്
ആഹ്
രണ്ട് ന് മ നല്ല പനിണ്ടാവ്മ്പോ രണ്ടു നേരം രാവിൽ വൈകുന്നേരൊക്കെ കഴിച്ചാതന്നെ നമുക്ക് നല്ല മാറ്റ് റ്റണ്ടവും
മറ്റേ നമ്മള് ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ കാണിക്കും കാണിക്കുമ്പോ മ്മക്ക് മാറ്റംണ്ടാവും അയ്ന്റെ മരുന്ന് കുടിച്ചോണ്ടിരിക്കുമ്പോ മാറ്റണ്ടാവും അത് കഴിഞ്ഞാ പിന്നെ അതേപോലെന്നെയാണല്ലോ വേദനൊക്കെ ഇണ്ടാവും ഏതൊരു വേദനായിട്ട് പോയാലും ആ മരുന്ന് കുടിക്കുമ്പോ ഒരു മാറ്റം ണ്ടാവും അത് കഴിഞ്ഞാ പിന്നെ പിന്നിം തൊടങ്ങുവല്ലോ
ഞമ്മക്ക് അസുഖം വരും
ഉം മരുന്ന് കുട്ച്ച് കുട്ച്ച് രോഗിയാവാണ്. അതാണിപ്പ ഒള്ളത്
ഞൊക്കപ്പം ബിസ്നസ്സായില്ലേ. അസുഖായാലും എന്തായാലും പ്പ എല്ലാവർക്കും ബിസിനസിന്റെ പൊറകിലല്ലേ കാശ്ണ്ടാക്ക കാശ്ണ്ടാക് ക്കെ നല്ല
ചിന്ത മാത്ര അത്രൊള്ളുല്ലോലെ
ക്കാരെ സേവിക്ക്ണതും ഞമ്മളെ രോഗം മാറണം ന്ന്ള്ളതൊന്നുംല്ലല്ലോ
അതൊക്കെ പണ്ടത്തെ ഡോക്ടർമാരെ ഞാനൊക്കെ സേവനായിട്ട് കൂ ലിപ്പത്തലക്കെ പൈസണ്ടാക്ക്ണേ
ഒക്കെ വേല്ല്യ വേല്ല്യ കമ്പനിക്കാരേറ്റെടുത്താണ്ട്
ആഹ്
മര്ന്ന്ണ്ടാക്ക്ണോലെന്നെയാണ് അതും മരുന്ന്ണ്ടാക്ക്ണോലെന്നെ രോഗം വര്ത്ത്ണോം മര്ന്ന് കണ്ടുപിടിക്കണൊക്കെ
ഉം ഇ അക്യുപഞ്ചറില് മര്ന്നൊ ന്നുല്ല പിന്നമ്മളോരോ വിശ്വാസാണ് ഞമ്മക്കത് മാറുംന്ന് ഞാമ്മളെ മൻസാണ്ട് പറഞ്ഞാൽ ആണ്ട് മാറി കിട്ടുഅല്ലോ മാറൂലന്നുള്ള ചിന്തേണെങ്കി പിന്നത് മാറൂല്ല ഏത് മര്ന്നുട്ച്ചിട്ടും കാര്യല്ല മാറൂല നമ്മളൊരു ഡോക്റ്റെട്ത്ത് പോമ്പോ ഞമ്ക്ക് ഉം മാറും ന്നുള്ളൊരു ചിന്ത ണ്ടാവുമ്പളേ അത് മാറി വരുള്ളു അല്ലാഞാ അത് മാറൂല മ്മളെ മനസ്സും അതിന് പാകപ്പെട്ട് നോക്കണൊല്ല
ഉം ഉം
ചിന്താഗതീന്നൊക്കെ ഉ ഉം
നമുക്കൊരു വിശ്വാസന്നെ മാറണം എന്നുള്ള നമുക്ക് ഈ ഒര് ചികിത്സ നടത്തിയാ നമ്മളെ രോഗം മാറുംന്ന് തോന്നിയാല് പിന്നെ
ആ പിന്നെ മാറും അല്ലാ ഞമ്മളത് രോഗാണ് രോഗാണ് അത് മാറൂലാന്ന് നമ്മളെ മനസ്സ് പറഞ്ഞാ പിന്നെ അത് മാറൂല്യ മ്മള് ഇങ്ങനെ ചിന്തി ച്ചെന്നാ പിന്നെത് മാറൂല്ല്യ
ഉം ഉം
നമ്മളെ വിശ്വാസാണെല്ലാം നമ്മക്കൊരു വിശ്വാസം മാണം എല്ലാ കാര്യത്തിലും എ പിന്നെന്താ
പിന്നെന്താ വേറെ ഇങ്ങനെ പോണു